ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ നമസ്കാരം
ഹലോ
ഹലോ ആ എന്തൊക്കെണ്ട് വിശേഷം
ഹലോ
ഹലോ ആ എന്തൊക്കെണ്ട് വിശേഷം കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെണ്ട് എന്താണ് പണി
എന്താ പ്രത്യേകിച്ച് പണിയൊന്നുല്ല
എന്താ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
എന്ത ആ ഫുഡൊക്കെ കഴിച്ചു ചായൊക്കെ കുടിക്കാനായിലെ എന്താണ് ചായക്കെന്തെങ്കോണ്ട് കടിയൊക്കെ ഉണ്ടാക്കീണോ
ആ ചായക്ക് പയംപൊരി
ആഹ പയംപൊരിയാണ് വേറെ വീട്ടിലുണ്ടാക്കിയതാ വാങ്ങലോ
ആ ആ എന്തൊക്കെയാണ് ങ്ങള് കൂട്ടാറ് പയംപോരി ഇണ്ടാക്കുമ്പോ ഞങ്ങക്ക് പഴം പുയുങ്ങിയത്
ഹലോ നിങ്ങെളന്താ പയം പൊരി ഇണ്ടാക്കുമ്പം എന്തൊക്കെയ ചെയ്യാ
എന്താ മൈദയും കുറച്ച് ചോറും പിന്നെ ഏലക്കായ പഞ്ചസാര കുറച്ച് ഉം ഇത്രയോക്കെ അങ്ങനൊയിരിക്കും എന്നിട്ട്
എങ്ങനെ മിക്സിൽ അടിക്കല അതൊ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യ ആ ഉ എണ്ണേലാണോ പൊരിക്കാറ് ഓയൽലൊ
എണ്ണേല്
വെളിച്ചെണ്ണേലാണോ ഓയലാണോ ഉണ്ടാക്ക
വെളിച്ചെണ്ണേൽ
ആ ആ നമ്മള് കടെന്നൊക്കെ വാങ്ങുന്ന ആ ടേസ്റ്റില് കിട്ടോ
ഓഹ് ടെസ്റ്റോക്കെണ്ട്
അ
പിന്നെ എന്താ
വേറെ എന്തൊക്കെയ ഉണ്ടാക്കാറ്
വേറെന്താ ഉം കാര്യായ്ട്ട് പയമ്പര്യന്നെ പിന്നെ ഉള്ളിവടണ്ടാക്കും പിന്നെ അങ്ങനെ എന്തേലു ണ്ടോക്കും പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഹലോ
സ്നെക്കായിട്ടിന്തണ് ഹലോ ഹലോ വീട്ടിലാ
ആഹ
കുട്ടികളൊക്കെ ഉണ്ടാ
കേക്കുന്നല്ലേ
ആഹ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ഇല്ല
ക്ലീയറില്ലാരുന്നു
ആഹ ആഹ എന്താറീല്ല റേഞ്ച്ന്റെ ഇഷ്യൂ എന്താണോ അറീല്ല
ഉം എന്താ
എന്താണ് എവിടക്ക് യാത്രയൊക്കെ പോവാറുണ്ടോ ഞങ്ങളെ വീട്ടില് എല്ലരുണ്ട് മക്കളൊക്കെണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിണ് ഒരൂട്ടര് വീട്ടിലിണ്ട് ഉറങ്ങുണോരുണ്ട് കിടക്കുണോര്ണ്ട് ര്ണ്ട് ഇന്ന് ക്ലാസ് ലീവ്ള്ളോല്ണ്ട്
ഉം ഓ ഹ്
ഒന്ന് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു ഒന്ന് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സ് പഠിക്കുന്നു ഒരാള് റേഡിയോളജിക്ക് പഠിക്ക്ണ് ങ്ങെ പോകുന്നു
ഇന്ന് ക്ലാസുണ്ടോ
ഇല്ല ഇന്ന് ക്ലാസ്ല്ല ഇന്ന് ഒമ്പതാം ക്ലാസ്സിന്ണ്ട് മറ്റോൽക്കില്ല മറ്റോള്ള്ന്ന് ലീവാക്കിയത വീട്ട്ല് വീട്ടില ഓരോ ഇത്ങ്ങനെ ണ്ടായപ്പോ അങ്ങനെ വീ ലീവാക്കിയതാ അ
പിന്നെ എന്താ എന്താ നൈറ്റ് ഒക്കെ എന്താ കഴിക്കാറ്
ആ ചെലേസം ചോറിന അതികം കക്കാറ് കറിഒക്കെ നല്ലതാണെങ്കിൽ ചപ്പാത്തി ണ്ടാക്കും അല്ലെങ്കിൽ ചോറന്നെ അല്ലെ എല്ലങ്കില് ചപ്പാത്തി ഉണ്ടാക്കും
വീട്ടില് ആർക്കേലും ഷുഗറോ അങ്ങന്ത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ
കറിയൊക്കെ ഉണ്ടാകീനോ ണ്ട് ണ്ട് ഇവ്ടെള്ളോരുണ്ടലോ
ആഹ
ഇപ്പല്ലാം അങ്ങനെക്കെ പോകുന്നോ മരുന്നൊക്കെ കഴിക്കുണ്ട് പിന്നെ ഭക്ഷണൊക്കെ കൊറച്ച്ക്ക്ണ് ആഹ ഭക്ഷണം കൊറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക് ക്ക്ണ്ട് അപ്പൊ പിന്നെ കൊറച്ചൊരു കൊറവുണ്ട് ഇങ്ങെ കോവണ്ട് ഷുഗറൊക്കെ വന്നാണ്ട്. അധികായി. പിന്നെ കാലിനൊക്കെ സ്റ്റോക്ക് വന്നു. പിന്നെങ്ങനെപ്പം മുറി വന്നു. ണ്ടായി. ഇൻഫക്ഷനായി. ഉ ഇങ്ങെ കൊറെ ബുദ്ധിമുട്ടായി ഇപ്പേഏതായാലും ഒക്കെ റെഡി ആയി മ്. ഹോസ്പിറ്റലിലായി കാലിന് പൈപ്പൊക്കെ വന്നണ്ട്. അങ്ങനെ കൊറെേ ബുദ്ധിമുട്ടായി ണ്.
എവിടെ ഹോസ്പിറ്റലിലന്ന?
ഞങ്ങളവിടെ അടുത്ത തന്നെള്ള ഒരു ഹോസ്പിറ്റല ആായിരുന്നു. കൊറെ ട്രീറ്റ്മെന്റ്ക്കെ ചെയ്തു അന്ന്ഇങ്ങനെ സ്ഥിരായിട്ട് കെട്ടാൻ പോവലും. ഒക്കായിരുന്നു സർജറി ചെയ്തു. വരലുകളൊക്കെ പോയി ന്നാലും മുറി ഒക്കെ ഉണങ്ങി ആറു മാസം പോലും ഹോസ്പിറ്റൽ യിട്ട് നടന്ന് നടന്നേതായാലും
ഇല്ല
വീഡിയോകത്തെ റെഡിയ ആയി.
പ്രശ്നാണ്ലെ
ആ ആ് ഷുഗർണ്ടായ പ്രശ്നം തന്നെ നമ്മള് നല്ലോണം ഭക്ഷണക്കെ ക ഡ്രാൾ ചെയ്യണം.
അത.
ഷുഗർക്കെ നമ്മളെ കൊ നല്ല. ഷുഗർ ന്നെ നമ്മള് നിരാ നിസ്സാരയിട്ട് കാണാൻ പറ്റിയ രാ സുഖല്ല. നമ്മുക്ക് നല്ലോണ്ണം പതിക്കുവല്ലോ. നമ്മളെ നെ പഠിക്കനെ. പട്ട
അതെ
എല്ലാണ്ട് ത നല്ലോണം ബസ്സിനന നമ്മൾ. നിയന്ത്രിക്കണം കണ്ട്രോൾ ചെയ്യണം നമ്മൾ ആദ്യം ന്നെ വ്യായാമം വേണം. ഭക്ഷണം നമ്മള് നല്ലോണ്ണം കണ്ട്രോള് ചെയ്യ ന്നെ. പഞ്ചസാരയൊക്കെ നല്ലോണം. ശ്രദ്ധിച്ചാലൊക്കെ നമുക്ക് കൊറെയൊക്കെ വരാതെ സൂക്ഷി ആ തക് യു വേറെന്തൊക്കെയണ്ട് വിശേഷം?
വേറെന്താ പ്രത്യേകിച്ചൊന്നുല്ല.
ന്നാ ശരി.
ന്താ?